ഹലോ
ഹലോ
കേ കേക്ക്ന്നോണ്ടോ?
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് ഇപ്പകേക്കാം പറഞ്ഞോ
ആഹ് എന്തൊക്കെയൊണ്ട് വിശേഷം സുഖവാണോ? ആഹ് ഫുഡ് കയിച്ചു എന്തൊക്കെയൊണ്ട് വിശേഷം
സുഖം സുഖായിട്ടിരിക്കുന്നു എന്ത്യോ
ആഹ് ഇന്ന് സ്പെഷ്യല് മീനാണ് നമ്മ്ള് ഇന്ന് വാങ്ങിച്ച് ഇനി നാളെയാണ് സ്പെഷ്യല് എന്തെങ്കിലും ഉണ്ടാക്കാന് നോക്കാറ് നാളെ
ആഹ് ആഹ് ആഹ് ആഹ് അപ്പം വെള്ളിയാഴ്ചസം സ്പെഷ്യലാണല്ലേ?
ആഹ് വെള്ളിയാഴ്ച ആഹ് കാര്യയായിട്ട് സ്പെഷ്യലാണ് ഉണ്ടാക്കാറ് വെള്ളി ഞായറ് ദിവസങ്ങളിലൊക്കെ
ആഹ് എന്തൊച്ച് അങ്ങനെ ബീഫോ അങ് അങ്ങനെ ചി
ആഹ് വെള്ളിയാഴ്ച ബീഫോ ചിക്കനോ വാങ്ങിക്കും ശേ ഞായറാഴ് ച്ചതുപോൽ തന്നേണ് ഏവെള്ളിയാഴ്ച ചിക്കനാ വാങ്ങിച്ചെങ്കിൽ ഞായറാഴ്ച്ച ബീഫ്. അല്ല വെള്ളിയാഴ്ച ബീഫാണ് ഏഹ് ഞായറാഴ്ച ചിക്കന അങ്ങനാണ്. അങ്ങിനെ മാറ്റിമറിച്ച് വാങ്ങാറുണ്ട്.
ആഹ് അഅ അപ്പൊ എല്ലാ വെള്ളിയാഴ്ച്ചിങ്ങനെ സ്പെഷ്യല് കാണുല്ലേ ഇന്ന് ഒറ് എല്ലാ വെള്ളിയാ ച്ചിങ്ങനെ ഒറപ്പായിട്ട് കാണൂല്ലേ?
നിങ്ങളെങ്ങനേണ്?
ഞങ്ങക്ക് അങ്ങനെയ എന്താണ് ഇന്ന് ബിരിയാണി ഓണ്ടായിരുന്നു പക്ഷെ അത് വീട്ടിൽ വെച്ചതല്ല ഞങ്ങക്കിഷ് ഷോപ്പുണ്ട് ഷോപ്പിന്ന് കൊണ്ടുവന്നതായിരുന്നു. ഹോട്ട്ലുണ്ട് ആഹ് ഹോട്ട്ലുണ്ട്. അപ്പം ഇയാൾ എടക്കിടക്ക്ങ്ങനെ പറയും ഇങ്ങനെയാ ബിരിയാണി വേണോന്നൊക്കെ പറയുമ്പോ അങ്ങനെ വല്ലപ്പോഴും കൂടി കൊണ്ടുവരും. അതല്ലന്നുണ്ടെങ്കി ആഹ് അല്ല. അപ്പം അതല്ലന്നുണ്ടെങ്കില് വല്ല് ങ്ങനെ അങ്ങനെ എല്ലാ ഞായറാഴ് ചന്ന് അങ്ങനെ കണ്ടിന്യൂസായിട്ട് നുമ്പ് വാങ്ങിക്കുവായിരുന്നു ഈ ഹോട്ടൽ തുടങ്ങിയതിനേഷം പിന്നെ വല്ല
ആഹ് അപ്പൊ പിന്നെ നമുക്ക് അ ഇങ്ങനെ ബാക്കി വന്നതൊക്കെ
ഇല്ല കൊണ്ടുവരത്തില്ല ആഹ് റമദാന് നുമ്പ് വരെ കൊണ്ടുവരായിരുന്നു ഇങ്ങനെ ബാക്കി വരുമ്പോ ബിരിയാണിയൊക്കെ കൊണ്ടുവരുവായിരുന്നു. ഇപ്പം അ ഫാറ്റൊക്കെ അ കൊളസ്ട്രോള് കൂടും അങ്ങനെ ങ്ങനൊക്കെ ന്ന്പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവരത്തില്ല. ആഹ്
നമ്മളിവിടെ അ്ക് ഒരു വിധം ഓയില് നമ്മൾ എന്താ ഒഴിവാക്കാറാണ് പതിവ്. എങ്കിലും ഒഴിച്ചു കൂടാൻ പറ്റ് പറ്റാത്തതിലൊക്കെ നമ്മൾ ഓയില് വെക്കും. നമ്മള് ചിക്കന് ബിരിയാണിക്കെ ക്കുമ്പോ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചിട്ടെന്നേണ് വെക്കാറ്. അ ചിലതിന് എന്താ ടേസ്റ്റ് കിട്ടണെന്നുണ്ടെങ്കില് നമുക്ക് ഓയില് ഒഴിക്കണം വെലിച്ചെണ്ണ ഒഴിച്ചാൽ
ചെയ്തേ പറ്റൂ
ആഹ് അതെ അതെ അതെ അപ്പോ നമ്മുടെവിടെ ഓയിൽ ഫ്രീ നോക്കിയിട്ട് കാര്യല്ലല്ലോ.
കാരീല്ല.
അത് അ ഒഴിച്ചു കൂടാൻ പറ്റാത്തതിലൊക്കെ നമ്മൾ ഇടാറുണ്ട്. പരമാവധി നമ്മള് പിന്തിരിയലാണ് മന്ന് മക്കളൊക്കെ ഉള്ളത് കൊണ്ടേ ഇപ്പ തന്നെ കൊളസ് വന്നു കഴിഞ്ഞാ ഭാവീല്ക്ക് അവർക്ക് പ്രശ്നല്ലെ. പൊതുവേ എഴുതിട്ട് അത് ചെയ്യാറില്ല ഏഹ്എയർ ഫ്രയർ ഇണ്ട്. അതില് കൊറെ കുക്കാക്കും പക്ഷെ നമ്മൾ ആ എണ്ണിലിട്ട് പൊരിക്കുന്ന ടേസ്റ്റ് ഒന്നും അങ്ങനെ കിട്ടാ കി
വരത്തില്ല ആഹ് ആഹ്.
നിങ്ങളെങ്ങനെയാണ് ഓയിലൊക്കെ യൂസ്
ഞാനിപ്പം ഡയറ്റിങ്ങിലാണ് ബാക്കി എല്ലാരും ഓയില് എന്നാലും ന്നേ കറികളിലങ്ങനെ ഒരുപാട് ഓയില് യൂസ് ചെയ്യത്തില്ല. പിന്നെ നമ്മളീ തോരൻ അങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേനും ഓയിൽ യൂസ് ചെയ്യാതാണ് വെക്കുന്നെ വെള്ളത്തിൽ ജസ്റ്റൊന്ന് വേവിച്ചത് സെറി തീയിലൊന്ന് വെച്ച് വേവിച്ചിട്ട് അതിനാത്ത് അരപ്പ് ചേർക്കാണ് ചെയ്യുന്നത്.
ആഹ് നമ്മള് ഇങ്ങനെ ഈ തോരനൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ യൂസ്യ്യാറുണ്ട് തോനെ യൂസെയ്യോറു ഇല്ല കുറച്ച് അതിന്റെ ഒരു രസം കിട്ടാൻ വേണ്ടിട്ട്. അല്ലാതെ യൂസ് ചെയ്യാ റില്ല. ഞാനും, ഈ, പറണ പോലെ ഷുഗർ ഫ്രീ യാണ്. ഷുഗറ ങ്ങനെ യൂ ഉസിയൂല ഓയിലും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും. എങ്കിലും നമുക്ക് കഴിയാത്തതൊക്കെ അങ്ങനെ പോവും.
പക്ഷെ, നമ്മളെ ഈ ഷുഗറായാലും ആഹ്, എന്താണ് ഡയ റ്റിങ്കില് ച് അങ്ങനെ, കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല. പക്ഷെ വല്ലപ്പോഴും കൂടി ഒന്ന് കഴിച്ചു നോക്കാൻ നേരത്ത്, പിന്നെ എല്ലാത്തിന്റെയും ടേസ്റ്റ് വീണ്ടും അറിഞ്ഞോളാനായി. ഒരു ഇത്ണ്ടാവും ടെന്റൻസി ഉണ്ടാവും അഹ് ഉം. ഇന്നിപ്പം കൊറേ ദിവസത്തെ കൂടി ഇന്ന് ബിരിയാണി കൊണ്ടുവന്നപ്പോ ഒരു ശകലം ഞാൻ കഴിച്ചും
ആഹ്
കൊറച്ചുംകൂടെ കഴിക്കാൻ അഹ് വീണ്ടും ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാനങ്ങ് കണ്ട്രോൾ ചെയ്ത്
ആഹ് ഇങ്ങളെങ്ങനെയാണ് രാവിലക്കെ കഴി ക്കാറ് എങ്ങനേണ് കഴിക്കാറ്
ആഹ് രാവിലേ എന്തെങ്കിലും അപ്പവായാലും ദോശ അഹ് ഇന്നിപ്പം ഉപ്പുമാവായിരുന്നു
ആഹ് ഏഹ് ഈ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോള് നിങ്ങള്
ക്കും രാ അല്ല ഞാന് ഡയറ്റ് ഫോളോ ചെയ്യുമ്പഴത്തേന് രാവിലെ ഒന്നൊരു രണ്ട് എഗ്ഗ് വൈറ്റ് കഴിക്കും പിന്നെ നട്ട്സ് എന്തെങ്കിലും കഴിക്കും ആഹ് പിന്നെ രാവിലെ കാപ്പി ഒണ്ടാക്കുന്ന എന്തെങ്കിലും രണ്ടെണ്ണം
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ ആഹ് അതെന്റെ കയ്യി തട്ടി പോയതാ
ആഹ് ഉച്ചക്ക് ഒരു ഒരു പീസ് ഒരു ശഖലം ചോറ് ചോറും പിന്നെ സാലഡ് കുക്കുംമ്പറും ക്യാരറ്റും പിന്നെ തൈര് ആഹ് പിന്നെ മീന് മീനാണെങ്കി രണ്ട് കഷ്
ആഹ് അഹ് ഈ എന്താ ഇതിലൊക്കേ ചിക്കൻലൊക്കെ ഹൈ പ്രോട്ടീനെണ്ടല്ലോ
ആഹ് പ്രോട്ടീനൊണ്ട് മീൻ അഹ് മുട്ട അഹ് അതൊക്കെ കഴിക്കും പിന്നെന്നാ വൈകിട്ട് കിട പ്പം പയറ് പുഴുങ്ങിയതോ കടല പുഴുങ്ങിയതോ അങ്ങനെ അല്ലെങ്കി നട്സ്
ഉം, ഈ മുളപ്പിച്ച പയറ് കഴിക്ക്ന്നത് നല്ലതാന്ന് കേക്കാ, മുള പിച്ച വയറ് കേൾക്കാറുണ്ടോ നിങ്ങള്
ഞാൻ ആഹ് അതിന്റെ ടേസ്റ്റ് അത്ര ഇതായനെക്കൊണ്ട് ഞാൻ കഴിക്കത്തില്ല ടേസ്റ്റ് കൊറവാണല്ലോ നമ്മള് നോർമൽ പയറിനെക്കാട്ടി പയർ തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് പിന്നെ ഇപ്പഴത്തെ ഈ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഡയറ്റിങ്ങിൽ ആയത്കൊണ്ട് കഴിക്കുന്നതാ
ആഹ്
അഹ് പിന്നെ നൈറ്റ് എന്തെങ്കിലും ചപ്പാത്തിയോ അഹ് പിന്നെ സാലഡ് മെയിനായിട്ട് കുക്കുംമ്പറും ക്യാര ട്ടും എന്തായാലും കാണും പിന്നെ തോ ഉച്ചക്ക് തോരന് അങ്ങനെ എന്തെ എന്തെങ്കിലും മസ്റ്റായിട്ട് കാണും
ആഹ്. ഞാന് ഡയറ്റൊന്നും ഫോളോ ചെയ്യുന്നില്ല, ഷുഗറൊക്കെ കണ്ടട്രോൾയ്യുന്നുണ്ട്. കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട് കാരണം
ഷുഗറ് കട്ട് ചെയ്താൽ തന്നെ ആഹ്, നമ്മുടെ പകുതി ഹെൽത്ത് പ്രോബ്ലംസ് കുറയൂന്നാ പറയുന്നെ ആഹ്.
ഇണ്ടാവുലേ ക്ക്‌ പ്രഷറും ശുഗറൊക്കെ
ആഹ് ഉപ്പ് ഈ ഷുഗറാണ് നമ്മുടെ എല്ലാ അസുഖ ർക്കുമുള്ള മെയിൻ കാരണം ഷുഗറാ. കൂടാനും പാടില്ല. ആ ഷുഗറ് ആ പക്ഷെ നമ്മള് കഴിക്കുന്ന ഈ ചോറിനകത്തൊക്കെ ഗ്ലൂക്കോസിന്റെ അളവുണ്ട് കേട്ടോ.
ആ അപ്പൊ ഷുഗറ്ണ്ട് ചു കിഴങ് വർഗ്ഗങ്ങളില്. ഇതിലൊക്കെ ഷുഗറ്ണ്ട് ചോറിലൊക്കെ
അപ്പം നമ്മുടെ ശരീരത്തിലത് നോർമലി അത് കഴിക്കുമ്പോ എന്തായ്ലും നംളെ ശരീരത്തില് അതൊണ്ടായ്ക്കൊണ്ടിരിക്കും ചെലർക്ക് ചെല സമയങ്ങളിലൊന്നും പറ്റാതാവുമ്പഴാണ് ഈ ഷുഗറ് നല്ലോ അങ്ങ് കൊറഞ്ഞ് അത് പ്രശ്നാവുന്നത് എനിക്കക്ക എത്ര എൺപത് ആഹ് ഒര് ആഹ് ഷുഗറ് അത്രേ ഒള്ള് എൺപതാണ്ടേ ഒള്ളൂ
എനിക്കും അങ്ങനെ തന്നെ എനിക്ക് നൂറ് നൂറ്റി ഇരുപത് ആതിലാണിപ്പോ കൂടീട്ടില്ല കൂടാതിരി ക്കട്ടെ എന്നാണ് ഇൻക്ക് കൂടിക്കഴിഞ്ഞാലേ പിന്നെത് കൊറയണെങ്കി നല്ല പ്രശ് പാടാണ്
ഷുഗറ് നൂറ് നൂറ്റി പ നൂറ്റി ഇരുപത് കൂടുതലല്ലേ നൂറ്റി പത്ത് വരല്ലേ ആവാവു.
ആഹ് അതെ അതിന്റെ അപ്പറം പോകാൻ പറ്റൂല അയ്ന്റപ്പറം പോയാൽ നമ്മള് കൺട്രോളിയ്താ കൊറയും ഷേ ഉം ഈ നാന്നൂറ്റ്യൊക്കെള്ളോലില്ലേ നാന്നൂറ്റി അഞ്ഞൂറ്റിയൊക്കെള്ളെ
അല്ല ഈ ഷുഗറ്
ഈ പെട്ടെന്ന് ബ്ലോക്ക് വരാൻ ചാൻസ് ഇണ്ട് ഈ ഷുഗറൊക്കെ ഇള്ളോൽക്കെ
ഷുഗറ് ആഹ് ഷുഗറ് കൂടുന്നല്ല ഹൈയ്യാവ്മ്പഴ്ത്തേനും ബി പിം ഹൈയ്യാവും അപ് പഴാണ് ആഹ് വേ കൊളസ്ട്രോള് കൂ ഓട്ടോമാറ്റിക്കായിട്ട് കൂടീട്ട് അറ്റാക്കൊണ്ടാവുന്നത്.
അതെ ഇപ്പൊ ഒരുപാട് മരണങ്ങള് കേൾക്കുന്നതാണ് അറ്റാക്കില്
ആഹ് പണ്ടെന്ന്വർഞ്ഞാ പ്രായമായ ശരിയാ പണ്ട് പ്രായ മായ ആളുകൾല് മാത്രേ ഒള്ളാര്ന്നു. ഇതിപ്പൊ കൊച്ച് പിള്ളേര് വെ
ഇപ്പഅങ്ങനെയൊന്നുല്ല ഇപ്പോ എല്ലാതും ചെറുപ്രായം മുതലേ ഇണ്ട് ഇപ്പൊ കുട്ടികളടക്കം അറ്റാക്ക് വന്ന് മരിച്ചുന്നൊക്കെ കേൾക്കാ
ആഹ് അതുപോല തന്നെ ഈ എന്താണ് ഡെയ് നമ്മുടെ ശരീര് നോർമൽ അസുഖങ്ങളൊണ്ടല്ലോ ഷുഗറ് പ്രഷറ്, കൊളസ്ട്രോള് അതൊക്കെന്ന് പർഞ്ഞാല് പണ്ട് പ്രായമായ ആളുകൾല് മാത്രം കണ്ടുവരുന്ന അസു ഖങ്ങളാര്ന്നു ഇപ്പൊ അത് എല്ലാർക്കും ആഹ് അതൊരു ജീവിത ശൈലി രോഗങ്ങളായിട്ട് മാറി കുഞ്ഞു കുട്ടികൾക്ക് വരെ എ എന്റെ ഒരു കസിന് ഏഹ് ഷുഗർ ഡയബറ്റീസ് പേഷ്യന്റാണ് വെ ആള് എത്രേ ഒള്ളൂ എത്ര അഞ്ചിലോ ആറിലോ പഠിക്കുന്നതേയൊള്ളൂ അമ്മു
ഉം അതാണ് ഈ ചെറു പ്രായം കുട്ടികൾക്കൊക്കെ ഷു ഗറായീന്ന് പർഞ്ഞാല് വളരെ പ്രശ്നാണ് ഈ ക്യാൻസർനൊക്കെ സാധ്യതണ്ടല്ലോ
ഒണ്ട് ഷുഗറ് കൂടുന്നൊണ്ട് ഓഹ് എന്തോ ചെയ്യാന ഇപ്പ അസുഖങ്ങക്കൊന്നും വലിപ്പ ചെറ്പ്പ
അതെ പിന്നെ ഈ ഓയിലിന്റെ അസുഖം അതിലും മേലെയാണ് കാര്ണം ഈ എന്താ കൊളസ്ട്രോൾന്റാ അളവ് കൂടിക്കഴിഞ്ഞാല് കിഡ്ണീല് പൗപ്പും ഇതൊക്കെ കൂടി ആകെ
ഈ കൊളസ്ട്രോളും തന്നെ എത്ര ടൈപ്പൊണ്ടെന്നറിയാവോ?
ആഹ് ലിവർലൊക്കെ ഏറിയാല് ലിവർ ഫാ റ്റ് ന്ന് കേട്ട്ട്ടില്ലേ നിങ്ങള്
ആഹ് ഫാറ്റി ലിവറ്
ആഹ് ഫാറ്റി ലിവറ് ഹോ അത് അങ്ങട്ട് മാറിപ്പോയി
മാറിപ്പോയി ആഹ് ഫാറ്റീ ലിവറ് അതെ കണ മറ്റെ ലിക്വിഡ് പ്രൊഫൈലെന്നും പറഞ്ഞ് അത് ഈ കൊളസ്ട്രോള് കൂടുമ്പഴാണ് ഇതൊക്കെ ഒണ്ടാന്ന പിന്നെ എന്താണ് ചീത്ത കൊളസ്ട്രോള്. നല്ല കൊളസ്ട്രോള് ഇത് രണ്ടും കൂടാൻ പാടില്ല. അങ്ങനെ
ഇപ്പോ. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഞമ്മളൊരു ഫുഡ് സ്റ്റൈൽ ഏഹ് ലൈഫ് സ്റ്റൈലിന്റെ ആണ്. ഫുഡിന്റെയും കാര്യങ്ങളൊക്കെ സ്റ്റൈല് വേറെ ആണല്ലോ. പഴയ കാലത്തെ പോലെയുള്ള ഇതല്ലല്ലോ ഇപ്പോ ഇപ്പോ ജങ്ക് ഫുഡ്സും കാര്യങ്ങളും ക്കെ
ആഹ് നമ്മള്ന്ന് പറഞ്ഞാലേ. ഏഹ് നമ്മള് പണ്ടന്ന് പറഞ്ഞാൽ നല്ല എല്ലാവരും നല്ലായിട്ട് അധ്വാനിക്കുന്നവരായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ആഹ് ശരീരം വിയർക്കാറില്ല.
ആഹ് ഇപ്പോ വല്ല്യ വല്ല്യ ഓഫീസിലൊക്കെയാണ് ജോലി.
ജോലി ചെയ്യുന്നത് അതും അല്ല മറ്റേത് പിള്ളേ. പിള്ളരായൽ പോലും പുറത്തൊക്കെ ഓടിയും ചാടിയും നമ്മളൊക്കെ അങ്ങനെയല്ലാർയന്നോ നമ്മുടെ കുട്ടി കാലത്തൊക്കെ.
ആഹ് ഇപ്പ അങ്ങനെയില്ല പിള്ളാര്.
അതുകൊണ്ടാണീ അ അത് തന്നെ അവര് ആഹ് എന്നാ പിന്നെ ശരി വെക്കട്ടെ.
ആഹ് ശരി.